ഔ
ഹലോ?
ഹലോ ആഹ് ന്താ വർത്താനം?
നല്ല വർത്താനം സുഖംതന്നെ, ന്താങ്ങളെ വർത്താനന്താ?
നല്ലയെന്നെ ചായൊകുടിച്ചിങ്ങനെരിക്കാണ്, ചായുടിച്ചോ?
ആഹ് ഞാൻ ചായക്ക് ചക്ക പൊരിക്കെണ്ടാക്കി കുടിച്ചിങ്ങനെ
ഏഹ് ഏഹ് ചക്കേയേതാറ്റങ്ങള് പൊരിച്ചല് വരിക്കേറ്റോ അതോ പയേറ്റോ?
ഏതും പച്ചേല് പൊരിക്ക അപ്പൊ ഏതാളും പറ്റും
അല്ല പയഞ്ചക്ക പൊര്ച്ച കോയ്ഞ്ഞ് ങ്ങോണ്ട്ക്കും പറയല്ണ്ട്
ആഹ് മ്മള് പൊരിക്കുമ്പോ നല്ല ചൂടോട്ക്കേനാകുമ്പോ കൊഴപ്പം ണ്ടവുലല്ലോ
ഏഹ് ച്ചറില പയഞ്ചക്കേണേങ്കി കൊയിംപറി
ഏഹ് ഏതാന്ക്ക് അറില്ല ഞാചക്കക്കോ കിട്ടിയാ പൊരിക്കല്ണ്ട് പഴാണോ വരിക്ക്യാണോ കണ്ടാ അറിയൊന്നുല്ല പോ തരളറിയാ ഒരാങ്ങൻതന്നെണ് തറവാട്ട്ന്ന് കൊണ്ട്ര അപ്പൊവ്ടടുത്തേന്നെണ് പക്ഷെ കണ്ടാല് നല്ല പൊഴത്താലുള്ളു അറിയ ഒരു മുറി കിട്ടീന് പകുതി അപ്പൊ അത് കുട്ടൃാളൊക്കെ പൊരിക്കാറിഞ്ങ്ങാണ്ട് അത് പൊരിച്ചു ചായടുച്ചു ഇല്ലേ ആഹ് ചക്ക കാണുമ്പോ കൊറേണ്ടാവോലോ പ്പൊ ഞാൻ കരുതു ന്നാ കോറച്ച് എടുത്തക്ക പിന്നെ എപ്പളെക്കെ സ്നാക്സ് ആയിട്ട് യൂസയ്യാം അഹ് പോരിച്ചാപ്പോ തന്നെ
അന്നന്നെ കജുല്ലേ
പിന്നെ തീരണ്ടാവ് ലല്ലോ കൂനല്ണ്ടാവ് ലല്ലോ ഒന്ന് ചുരുങ്ങൂലേ ഉം എന്താ ച്ചായുടിക്കാ ഇയാള്
ചായ കുടിച്ചോ ചായ കുടിച്ച് കയിഞ്ഞ്ക്ക്ണ് കുട്ട്യാള് പിന്നിം മിച്ചറ്ട്ട് കൊടുന്നപ്പം അത് ഇങ്ങനെ
ഉപ്പായിക്കൂലേ
ഉം
രാത്രിക്ക്ള്ള ഫുഡൊക്കെ റെഡി ആയോ
രാത്രിക്ക് പറഞ്ഞാല് ഉച്ചക്ക് വെച്ച്ക്ക്ണ് തേങ്ങാ ചോറും കോയിയെക്കെ അത്ണ്ട്.
ആഹ് ഞങ്ങളും അങ്ങൻതന്നെ ഒന്നായിട്ട് വെക്കലെന്നെയാണ്
ഏഹ്
രണ്ടു നേരം രണ്ട് നേരൊന്നും വെക്കലില്ലാ വെള്ളിയാഴ്ച്ചയായിട്ട് സാധാ ചോറെന്നെ പിന്നെ ബീഫ് ആഹ് ബീഫുണ്ട് ക്യാബേജുപ്പേരീം
ആഹ്
ഉം
ശരി ഇച്ച് രണ്ടുട്ട്യേള് രണ്ട് പെങ്കുട്ട്യേളാ ആഹ് ഒരാള് മൂന്നിലും ഒരാള് ഏഴിലും
ആഹ്
അനക്കെത്ര കുട്ട്യേളാ?
ഇന്ക്ക് നാലാള്ണ്ട് മൂന്ന് പെണ്ണും ഒരാണും വൽത് ആഹ് വൽത് ഒമ്പെയിലാണ് അയിന്റെ താഴെള്ളെ ആറില് മൂന്നാമത്തത് രണ്ടില് ചെറ്ത് യു കെ ജി
ഏഹ് ചെക്കനെത്രീലാ ഓനാ വൽത്?
അല്ലാ ഓനാറില് ഓൻ രണ്ടാമത്തെയാണ് വൽത് പെണ്ണാണ് മൂന്ന് പെണ്ണും ഒരാണു ഉം അപ്പോ രണ്ട് വയസ്സ് ആഹ് ഇനിയിപ്പം രണ്ടീസം ലീവല്ലേ?
ഉം
ശനിയും ഞായറും
ഓലേ ഉപ്പാക്ക് എന്താ പണി?
ഇപ്പൊ നാട്ട്തന്നെ ടാപ്പിംഗാണ്
ഏഹ് ഇങ്ങള് വേറെയാ താമസം
ഇപ്പൊ സ്കൂള്ട്ട് വന്നാ പിന്നെ ഒരു ഒയിവൂല്ലാ
ആഹ് ഓലെ പാത്രം കയ്കലും തിരുമ്പലും യൂണിഫോമിരുമ്പലുന്ന് പറഞ്ഞ്
അതന്നെ ഭയങ്കര തെരക്കാണ്. ആഹ് ഉച്ചക്കൊരു ഒയിവാണ് ട്ടോ ഓലൊക്കെ സ്കൂൾ പോയാ. പിന്നെ ഒച്ചയും കൂടി തെര ക്കുവാ ഇനി ഇപ്പോ രണ്ടീസം പറയെണ്ടാ ശനിം ഞായറും. ഉം മഴയെക്കെ ഇണ്ടാ അവിടെ? ആഹ്.
ഉം പെരും മഴയേനു ഉച്ചക്കേഷൊക്കെ ഉം പെണ്ണിന്റെ സ് സ്കൂളില് മീറ്റിംഗ് പറഞ്ഞു ഞാൻ അതൊക്കെ മറന്ന്. പിന്നെ ഇണ്ട് ടീച്ചറ് വിളിച്ച്ണ് വെരുന്നില്ലേ ചോയിച്ചാണ്ട്. ഉം ആഹ് അതന്നെയണേ ജനറൽ ബോഡി മീറ്റിംഗ് എന്താ
ക്ലാസ് മീറ്റിങ്ങിന് പോലെ അതിന് പോണ്ട ആവശ്യല്ലല്ലോ പറഞ്ഞ് ഞാൻ പോന്നില്ലാട്ടോ അയിന് അത് പി ടി എ ചേർ നടക്കണയല്ലേ
അയെന്നെയാണ്.
ഓര് കുട്ട്യാള്ങ്ങനെ പർയും ഇങ്ങള് വെരി വെരിന്ന് പറഞ്ങ്ങാണ്ട് ആഹ് ആഹ് ഇവല്ങ്ങനെ എല്ലാരുംമാറി വെരി ഇങ്ങളും വെരോണ്ടിന്നൊക്കെ പർഞ് ഞാൻ പർഞ് ഞ്ഞി ങ്ങള് ക്ലാസ് ല് മീറ്റിംഗ്ണ്ടാവുമ്പോ വെരണ്ട് ഇതിന് വെരൂലാന്നൊക്കെ പർഞ് ഞാൻ പോയിട്ടൊന്നുല്ല അങ്ങനെ ഉച്ചക്ക് ഓലൊക്കെ ഉച്ചക്ക് വന്ന്ക്ക്ണ്
ഉം അയ്ന് ഞാനയ്ന് കുട്ട്യാളെ പോയി കൊണ്ടര്ലാണെ അല്ലെ പിന്നെ ഒറ്റയ്ക്ക് പോരണ്ടിയെരും എട്ത്തെന്നെണ് പക്ഷെ ഇവടെ ശ്മശാനാണെട്ത്തെ
തന്നെ ആഹ് പ്പൊ ഓൽക്ക് പേടിയാവും ലെ
അതാണ്
അല്ലെ പിന്നെ രാവിലെ ബസ്സ്ന് പർഞ്ഞയക്കും ഇങ്ങട്ട് പിന്നെ ഹസ്ബന്റ് പോയി കൊണ്ടര്ലാണ്
ആഹ് ഇവലെ ഞാൻ കൊണ്ടാക്കി കൊണ്ടര്ല്ലാണ് വണ്ടിമ്മെ
നാട്ട്ത്തെന്നെണ് അപ്പൊ പിന്നെ ഉച്ചയ്ഞ്ട്ട് ഓലെ പോയി കൊണ്ട്രും ചെറിയോലെ രണ്ടാളീം മറ്റ മൂന്നാമതോ രണ്ടാമത്തെ ചെർക്കൻ പിന്നെ സയ്ക്കൾമ്മലാണ് പോവലും പോരലൊക്കെ
ഏഹ് മറ്റോല് ലൈൻ ബസ്സോ അതോ സ്
വൾ വൽത് ലൈൻ ബസ്സിനാണ് പോവല് രണ്ടാമത്തോൻ സൈ ക്ക്ൾമേ മറ്റോര് രണ്ടാളെ അങ്ങോട്ട് ബസ്സ്ന് സ്കൂൾ ബസ്സിന് പോയിങ്ങാണ്ട് ഇങ്ങട്ട് ഓലെപ്പോയി കൊണ്ട്രും
ഇത് ശെരിക്ക് പറഞക്കോൽക്ക് പോരാനെന്നെ ഉള്ളൂ പക്ഷേ ഈ ശ്മശാനം പിന്നവടെ പെരം കുടിം ഒന്നുല്ലാത്തോണ്ടേ
ഒറ്റക്കാകുമ്പോ പേടിയാണ് ലെ കുട്ട്യാക്ക് പേടിയേക്കാരം ഉം ആഹ് അതെന്നെ ഉം ഉം ഇ മഴയാവോണ്ടേ രാവിലെ കെ പിന്നെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ എന്ത് മഴേണ് കുട്ട്
പിന്നെന്താ ഉം
അ പോണ നേരത്തും വെര്ണ നേരത്തും ഒരു മഴേക്കാരം
അതെന്നെ ഇന്ന് പെരുമഴേനു
ഉം ഈ രാവിലെയൊക്കെ പോകുമ്പോ ഇ നനഞൊട്ടി പോയാ എടങ്ങേറാണ് സ്കൂള് വിടുവോളം അവടെ നനഞൊട്ടി ഇരിക്കണ്ടേ
ഉം അതെന്നെ
ങ്ങട്ട് വീട്ട്ക്ക് വെരുമ്പൊ പിന്നെ പ്പ വന്ന് കുളിച്ചാ മതി നനഞ്ഞാലും അങ്ങട്ട് പോകുമ്പളാണ് ഉം അതെ ഇവടൊന്നും കൊടട്ക്കാൻ പർഞാ ഒറ്റൊന്നും കേക്കൂല വൽതൊന്നും കോടൊണ്ടാവാൻ പർഞ്ഞ കേക്കേല്ല ബേഗിന് വെയ്റ്റാണ് അത് ഇത് ർഞ്ങ്ങാണ്ട് ഒര്
ണ്ടെങ്കിത്തെന്നെ അതുപയോഗിച്ചൂലല്ലോ മഴ കൊള്ളാന്നല്ലാതെ കൊടനക്കൂല
അല്ലേ അതെന്നെ ന്ന്ട്ടാ മഴേ കൊണ്ടണ്ട് വെരും
ഉം അതെന്നെ
ട്ട ബേഗിനപ്പോന് വെയ്റ്റ് കൂടി
ആഹ് ചോറ് കൊണ്ടോല
ആഹ് ചോറ് കൊണ്ടോവലാണ്
ഉം അപ്പൊ അവടെ കിട്ടൂലേ
ക്ക് സ്കൂള് വൽത് കൊണ്ടോകും ഓക്ക് സ്കൂള്ന്ന് കിട്ടൊക്കെ ചെയ്യും ന്നാലും ഓള് കുട്ട്യാളാരും ക്ലാസ്സ്ത്താരും വാങ്ങൂല അപ്പോക്കൊര് മടിയാണ് വാങ്ങാന് ർഞ് ഓള് വാങ്ങൂലാർ കൊണ്ടോവൽ ന് എ ന്നാ മറ്റോല് പിന്നെ ഇവടെ ഞങ്ങളെ അട്ത്ത്ള്ളെ സ്കൂളെ ന്നേണ് ഓലെ പിന്നെ പ്ലെറ്റ്ട്ടൊട്ക്കലാണ് എന്തേലും കൂട്ടാനും കൊടുക്കും ഓലോടെന്നെ വാങ്ങി തിന്നാൻ പറയലാണ് ഇവളും ഇവിടെന്ന് വാങ്ങീനു എട്ടാം ക്ലാസ്ക്കെത്തിയപ്പോ മുതലാണ് വേറെ സ്കൂൾ പോയപ്പോ ഒടന്ന വാങ്ങ അതെ അത് ഉം എന്നാ നേരെ രാവിലെ വേക്കെ ആക്കണം എട്ട് മണിയ ആകുമ്പോതിനനൊക്കെ ആക്കണം
ആഹ് ചൊറകൂട്ടാന
ചോറ കൂട്ടാന ബന്ധുപൊകുമ്പം കൊണ്ടോണ്ടേ
ഉം ബല ടാപ്പിംഗ് മാത്രേ ഉള്ളൂ വേറെന്തേലുംണ്ടോ ഓട്ടോറിക്ഷ എന്തേലും പോണുണ്ടോ
ഇല്ലേ പിന്നെ ഇവിടെ കൃഷിയും കാര്യം അങ്ങനെ ആഹത്തേന്നെ ആഹ കൊടുത്ത കൊടുത്ത തറവാട്ടത്താണ് സ്ഥലം തന്നെയാണോ ഓരി കേട്ടിണ്ടല്ലോ പിന്നെ ആയിക്കൂടെ എല്ലാം കൃഷിയും കര്യായിട്ട് അങ്ങനെ പിന്നെ കൊറച്ചന്ന് ആഹ രണ്ട് പൂത്താളുണ്ട് അതൊക്കെ തന്നെ നാട്ടുകള്ള ജോലിയൊക്കെ തന്നെയാണ് ഏഹ് പണി ഒയിവൊന്നുല്ല ആഹ പയ ഇത് കറവന്നുല്ല പോത്താണ് പോത്ത് അണ്ടാവില്ലേ
ആഹ ഐറ്റങ്ങളങ്ങനെ ഉം ഐറ്റങ്ങളന്നാല ആഹ ഫിനിഷിലിങ്ങനെ കൊണ്ട നടക്കണ്ടേ
അവർക്ക് പുല്ലായിട്ടും വെള്ളമായിട്ടുംന്ന് പറഞ്ഞങ്ങനെ പക്ഷെ തറവാ കേട്ടോ ഇവിടെ ഞങ്ങ കയറ്റി ഇവിടല്ല തറവാടിലാണ് ഹസ്ബൻഡ് തന്നെയാണ് ഹസ് അങ്ങട്ട് കൂടെന്ന്ണ്ട് തറവാട് കൊറച്ചടുത്ത് തന്നെയാണ് ആഹ തറവാടരു താഴെ കുറച്ചു മേലാണ് അവിടെമ്മീ പ്പീ ഹസ്ബൻഡ് അനിയനും ഭാര്യ രണ്ട് കുട്ടികളും ഉണ്ട്
ആഹ രണ്ട് മക്കളാബല്
അവിടെയാണ് ആഹ ആഹ നാളിനുണ്ട് രണ്ട പെൺകുട്ടികണ്ടോര കെട്ടിച്ചിക്കണ
ഉം ആഹ തറവാടപ്പ നല്ല പേരന്നെ അതോ ഒട് ഒടുമേ
ആഹ തറവാട് ഓടുപെരന്നെയാണ്
അപ്പൊ ഞൽക്കാ ണ്ടി വെറുല്ലേ
ഓലക്കന് കയറ്റണം ഉമ്മാക്കണാ സുഖല്ല ഇതൊക്കെ ആയിട്ട് പിന്നെ അനെ നമുക്ക് നോക്കിയിട്ടില്ല ഷുഗറും പ്രഷറും ഒക്കെ എക്കായിട്ട് അതിന് മാത്രം പ്രായമൊന്നുമല്ല പക്ഷെ ഇങ്ങനെ എപ്പോഴും കടക്കലും ഇതൊക്കെ തന്നെയാണ് കുറച്ചു സുഗായില്ല കയിട്ട് ഉം തറവാട പോയ പെര ആഹ കേടല്ലാം ഉടങ്ങിക്കണ പണ്ടത്തെ മായൊക്കെ പെയ്താ ചോർന്നും വാർപ്പൊണ്ട് ഓട് മാത്രല്ല കേട്ടോ വ വാർ ഓട വാർക്കുടയാണ് ഓടല്ല പ്രശന ആഹ ഒരു ഹോളും സിറ്റ് ഔട്ടും റും അടുക്കളയും വാർപ്പാണ് പിന്നെ തായരെയയും രണ്ട കുറവും മാള അങ്ങനെയുണ്ട് പക്ഷെ ഓടന കുഴപ്പില്ല വാർപ്പാണ് ചോരണത്
ഞാൻ എന്ന ഓടാ ചോരുന്ന കരുതിക്ക്‌ന്ന്
ഇല്ലേ, വാർപ്പാണ് ചോരുന്നത്.
ഏഹ് വാർപ്പ് ശരില്ലായിറ്റേക്കും?
ആഹ, എന്താ അറിയില്ല, ഇവിടെ ഇങ്ങെനെ പൊതിരിന്ണ്ട്. ഇന്റെ ഹസ്ബന്റ് പറഞ്ഞിട്ട് അടുത്ത വർഷാവുമ്പോത്ത്ന് മേലക് എടുക്കണംന്ന് പറിയിണ്ണ്ട്. ഈ വാർ വാർപ്പും ചോര്ന്ണ്ടേ? സ്ഥലോ ആഹ്, ഇങ്ങള് കൊറേ ആയൊ കുടിര്ന്ന്ട്ട്?
ഏഹേ, രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലാണ്. കൊൽ കൊറേ ആവുമ്പളെയ്ക്കുലേ, ആദ്യം തന്നെ ഇണ്ടായിനോ?
ഇല്ല്യ, ആദ്യൊന്നുല്ല അത്പ്പോ, ഇപ്പൊ കൊർച്ചായ്ട്ടാണ് തറവാടൊക്കെങ്ങനെ ചോര്ലൊട്ങ്ങീക്ക്ണേ.
ഉം. പയങ്കുമ്പ ചെലേത് ഇന്നാലും എത്ര്യോ പയക്കല്ലത് ചോരാത്തതും ണ്ടല്ലോ. അത് നമ്മളാ തേപ്പിൻ്റിം മണലിന്റ്യൊക്കെ ഇതേക്കാരേയ്. ഉം. പാറപ്പൊടിയൊക്കെ കൂട്ടുമ്പോ, ഞങ്ങള്... ആദ്യം തന്നേ സാധാ മണലേറ്റ് വാർത്താ മതീ പർഞ്ഞ്കാണ്ട്, സാധാ മണലെ
ആഹ്. അതാവു ആ ഒർപ്പ്. ഇപ്പൊക്കെ മറ്റേ സാൻ്റ് പർഞ്ഞ മണലല്ലേ അതാണ് ഒർപ്പില്ലാത്തതേയ്, ആഹ് ആഹ്.
പക്ഷേ തേച്ചത് പാറപ്പൊടിയാട്ടോ ന്ന്ട്ടീ റേക്കിന്റെ വക് ക്ക്, കബോർഡിന്റെ വക്കൊക്കെ പൊട്ട്ണ്ട്.
ആഹ്, ഇവടേം പൊട്ട്ണ്ട്, എന്തെലും തട്ട്യാ അപ്പ പൊട്ടും. ആഹ്, ജനലിന്റെ വക്കൊക്കെ ഇവിട ഞാൻ പറയ ക കാണുമ്പൊര് വൃത്തികേടാണ്. അത്. ന്ന്ട്ട് ഞാൻ പറയ അന്ന് ഒരു ഇങ്ങനെ ടൈല്, ടൈലൊട്ടിച് ച്ചാ മത്യേനൂ പറയേ അന്നെന്നെ, ന്റെ ഇന്റെമ്മെക്കെ പറയേനുട്ടൊ ഞാനന്നത് കേട്ടില്ല. ഈ ജനലിന്റെവ്ടെ
ആഹ് ജനൽന്റൗടെ ഒട്ടിച്ചൊയ്. ഇന്നാ ചളിം ആവൂല, നമ്മക്ക് തൊട്ക്കാനും സുഖാണ്.
ഇന്നോട് ന്റെമ്മൊക്കെ പറഞ്ഞീനു, അത് ഒട്ടിക്കാൻ പർഞ്ഞോണ്ടി, ഞാനത് അന്ന് ഒട്ടിച്ചൊന്നൊന്നൂല്ല.
പർഞ്ഞീന്നു, അയാളയ്ന് ഇന്നു വന്നു, നാളെ വന്നു അങ്ങനെ അവസാനങനെ അയ്നണ് മുയീപ്പ്ച്ചക്കാണ്. പിന്നെ ജനൽമൊന്നത് വെച് അട്ക്കളീല് വെച്ചു, വേറെല്ലോട്ത്തൊന്നും വെച്ചില. ഊം. പീസൊക്കെണ്ട്. എത്രങ്ങാനും പീസ് പീസല്ലാത് ത്തന്നെ ബാക്കിണ്ട്, ടൈൽസെന്നെ ബാക്കിണ്ട് ഇവടെ. വെച്ചില അത് ഉം. ഇനി ഏതാലും സിറ്റൗ റ്റൗട്ട് അന്ന് ഇടുത്തിട്ടണ്ടായില, അപ്പൊ പ്പോ തറട്ട്ക്ക്ണ്. ഇഞ്ഞയ്ന്ന് വെക്കുമ്പൊ ഇത് വെപ്പിച്ചണം. ടൈൽസ്ണ്ട് അതേ ടൈൽസെന്നെ ബാക്കിണ്ട്. ഇനി വെപ്പിച്ചണം. ഇന്നാന്താറിയൊ വൃത്ത്യാ, നമ്മക്ക് തൊടച്ച്ട്ക്കാനൊക്കേ, നമ്മള്പ്പെന്തേലും എണ്ണക്കുപ്പ്യോ അങ്ങനെന്തേലൊക്കെ വെച്ചാലൊക്കെയ്, മര്ന്നും കുപ്പി അങ്ങനൊക്കെ വെക്കോലോ?
ങ്ങനെ ചള്യാക്
ആഹ്, ഓല് പെൻസിലും പെന്നും കളറും
ഉം, അതന്നെ. ആഹ് അതേ വര്ഞ്ഞ്ട്ടും
ഉം. അതെന്നെ. ന്ന്ട്ടെന്തെക്കെ വേറെ? ഇപ്പം മയെജ്ജ്ണ്ട്, നല്ല മയെജ്ജ്ണ്ട്.
ഏഹ് ഇവടെന്നാ ഇപ്പ മഴ പെയ്തു ചോർന്നു.
ആഹ്, അയ്ക്ക്‌ണെടി ഇന്നയ്ക്കോട്ടെ.
ആഹ്, അയ്ക്കോട്ടെ.
ഉം.